ഹലോ സുഖവാണോ?
ആഹ് സുഖ.
പനിയാണോ? ആ മഴയുണ്ട്.
അതെ പനിയാ.
ആഹ്, ആശ്ത്രി പോയില്ലേ?
ആശൊത്രി പോയി അത് വീണ്ടും ആഹ് കറങ്ങി കറങ്ങി വരുന്നേ ഒള്ളൂ. മാറുന്നില്ല.
ആണോ?
മക്കക്കും എനിക്കും മാറി മാറി വരുന്നു. വേറെ ആർക്കുല്ല. നമ്മക്ക് മൂന്ന് പേർക്കും മാത്രം.
ആഹ്, വൈ ഇപ്പൊ ഒരു വൈറസ് പനിയുണ്ട്.
ആഹ് വയറ് നമ്മള് കാണിച്ച്. ഡോക്ടറെ കാണിച്ച് അപ്പൊ കൊഴപ്പൊന്നു ഇല്ല. പക്ഷെ അതങ്ങ് മരുന്ന് കുടിക്കുമ്പോ മാറും. പിന്നെ വീണ്ടും വരും. അങ്ങനെ നിക്ക്ന്ന്. പിന്നെ ഇതിപ്പോ അത് സീസണായതോണ്ട് നമ്മള് എത്തി തീര്ന്നില്ല.
ഉം ശെരിക്കും വെള്ളൊക്കെ കുടിക്കണം.
ആഹ്. പിന്നെ എന്തുണ്ട് വിശേഷം?
വിശേഷം സുഖം തന്നെ.
ആഹ് മക്കളൊക്കെ?
കുട്ടികളില്ല ഞാൻ മാരിഡ് അല്ല.
മാരീഡല്ല ഓക്കെ ഓ
ആഹ്.
ആഹ് പഠിക്കുന്നാണോ എങ്ങനെയാ?
ഞാൻപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുന്നു
ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുവാല്ലേ ഏതാ എടുത്തേ
ഹിസ്റ്ററി ബി എ ഹിസ്റ്ററി
ഓഹ് വീട്ടി തന്നെയാ അതോ ഹോസ്റ്റലിൽ എങ്ങാനും നിക്കുവാണോ
അല്ലല്ല പോയി പോയി വരുവാ
വീട്ടി തന്നെ ആ പോയി വരുവാ
ഉം
ഓഹ് മഴയൊക്കെ ഉണ്ടോ അവിടെ?
ആഹ് മഴയുണ്ട് കുക്കിംഗ് ആഹ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ?
ആഹ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ക്ലീനിങ് മാത്രം
ആഹ് ഇന്ന് പനിയായോണ്ട് പിള്ളേരൊന്നും സ്കൂളിൽ പോയില്ലല്ലേ
പിള്ള അല്ല മൂത്താളെ സ്കൂളിൽ പോവുന്നുള്ളൂ അവക്കും പനിയായിരുന്നു അതൊണ്ടിന്ന് വിട്ടില്ലാ
ആഹ്
ആഹ് അവള് മാത്രേ ഉള്ളൂ മറ്റേ എളയത് മൂന്ന് മാസം ആയതേ ഉള്ളൂ
ആഹ് ആഹ് അയ്യോ
ആഹ് ഇയാൾ എങ്ങനെ കുക്കിംഗ്‌ ഒക്കെ ചെയ്യോ
ആഹ് ചെയ്യും ചെയ്യും
അമ്മ അമ്മ അമ്മടേന്ന് പഠിച്ചേണാ അതാ യൂട്യൂബോ
അല്ല അമ്മേടെ നോക്കി പഠിച്ചേ
ആണല്ലേ അല്ല ഇപ്പം കൂടുതലും യൂട്യൂബല്ലേ ഞാൻ യൂട്യൂബിൽന്നാ പഠിച്ചേ അതാ ചോദിച്ചത്
ആഹ് ഞാൻ ഈ ഈവനിങ് ഒക്കെ എന്തേലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോ യൂട്യൂബിൽ നോക്കിയിട്ട് ഒന്ന് പരീക്ഷിക്കും ആഹ് ഒണ്ടാക്കി നോക്കാറുണ്ട് ആഹ്
ആഹ് ആഹാരൊക്കെ കഴിഞ്ഞോ ഉണ്ടാക്കി കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ആയി ആയി
ജോലിയൊക്കെ ഒതുങ്ങിയല്ലേ
ആഹ്
ഇയാളൊറ്റയാളാണോ
അല്ലല്ല എനിക്ക് ചേട്ടനുണ്ട്
ആഹ് ജോലി നോക്കുന്നില്ലേ?
ഇനി നോക്കണം അടുത്ത കോഴ്സിന് ഇനി അപ്ലൈ ചെയ്യാൻ
ആഹ് അത് കഴിഞ്ഞിട്ടല്ലേ
ഉം
ഡിഗ്രി ആ ഡിഗ്രി കഴിഞ്ഞല്ലേ ആഹ് കഴിഞ്ഞതാ ചേരാൻ പോകുന്നന്നാടാ പെട്ടെന്ന് അങ്ങനെയാ വിചാരിച്ചേ
കുഞ്ഞെന്ത് ഉറങ്ങുവാണോ
ആഹ് ഇപ്പൊ ഉറങ്ങുവ ഉറക്ക ഇല്ലാത്ത കുഞ്ഞാണ് ഇന്നിപ്പോ വയ്യാത്തോണ്ട് ആയിരിക്കാം ഉറങ്ങന്ന്
മൂശാട്ട ആയിരിക്കയില്ലേ പനിടേ
ഓ പനിടെ മാത്രല്ല ഉറക്കം ഇല്ല ഇവന് രാവിലെയാണേലും രാ ത്രിയാണേലും കയ്യിലിരിക്കണം ആരെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കണം അത് തന്നെ ഉറങ്ങണംന്നുള്ളോരു ഇതൊന്നുല്ല അങ്ങനെ ഒരു ചിന്തയേ ഇല്ല
ആഹ്
അങ്ങനെ പിന്നെ എന്തുണ്ട്
പിന്നെ ഒന്നും ഇല്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ